ഹലോ കേക്ക്
വലക്കം സ്ലാം കേക്കില്ല കേക്കണ്ടല്ലേ ആ ആ ആ സുഗന്ധന്നെ പിന്നെന്താ ഞാനും ചായ കുടിച്ച് പിന്നെ മുള പറഞ്ഞേക്കാൻ വേണ്ടിട്ട് നോക്കുക
പോന്ന് പോവാ
ആഹ് ഓള് സ്കൂൾ അല്ല ചെറിയ ള് മറ്റോര് പോയി ആ മോള് ആ അവഓലൊക്കെ പോയി ഓല് ലീവ് പിന്നെ വന്ന് വല്ലരെയയും കൊണ്ടുപോയി ആക്കി ആ മോന് പോനും ബസ്സിനങ്ങ് പോയിക്കോളും മോളെ പിന്നെ കൊണ്ടു പോയി ആക്കേണ്ടിരും
ആ കക്ക കഴിഞ്ഞലാ
ഉം ആ എല്ലാം കഴൊക്കെ തിരക്കിലായനും കുറച്ച ദിവസം നാലൊസം തിരക്കിലായിനും അപോല് പിന്നെ വരികയോ പിന്നെ വെച്ചപ്പാടോ ഇത ആയിട്ട് പിന്നെ ഓരോരുത്തേക്ക് പോകാനോ
ഉ ഒരുട്ടൊന്ന് പോവാനോ എല്ലാരും ഇട്ടക്കൊന്നും പോകണ്ട കുടുംബത്തക്കൊക്കെ
ആഹ അതന്നെ എല്ലരും അ പോവൊക്കെ ചെയ്ത് അങ്ങനെ പോയിക്കുന്നു
ആഹ ഇന്താ കറിണ്ടാക്കി
പുട്ടാ ഉണ്ടാക്കിന്ന് പുട്ടും ഉ ഉം പുട്ടും കറിയും പിന്നെ ചായ കുടിച്ചോ
ഇല്ലല്ല കുട് കുട്ടില്ല ഞങ്ങള് കുട്ടികുടെ സ്കൂൾക്ക് പറഞ്ഞയക്കണ തരക്ക്ലാ ഒരാൾ പോയി ഇനി ഒരാളണ്ട് പോവാൻനിക്ക്ന് ദോശ ചൂട്ണ്ട് ദോശ ഫുള്ള ഇണ്ടാക്കി കഴിഞ്ഞിട്ടില്ലഞ ദോശ ഉണ്ടാക്കണ്ട് ഉ നമ്മൾ പൊടി അല്ലല്ല പൊടി ക ൽക്കിയിട്ട ല്ല പൊടിച്ച കൊടന്നപ്പൊടി ഇണ്ട് അത് കലക്കിട്ട് കറി സോയാബീന് കറി പിന്നെ നമ്മളെ ആ ചിക്കനൊക്കെ ഉണ്ടാക്കണാതിരി ഉ ള്ളിയൊക്കെ വാട്ടിയിട്ട് എണ്ടാക്കിയാ മതി അ രസാ
പൊടിയൊക്കെ ഇട്ട ഇട്ട്
നമ്മള് ബീഫൊക്കെ ഉണ്ടാക്കുന്നമാതിരി എല്ലാ സാധനവും ഇട്ടാൽ മതി ഉ
അങ്ങനെ ആക്കിയാ നല്ല രസമാണ് ഞങ്ങള് അതോണ പൊരിച്ചും ഞാനും കൂട്ടും ഈ കോഴി ഇതിലേക്ക കോഴക്കറിയൊക്കെ നമ്മള് മസാല റെഡി ആക്കിക്കൂല്ലേ ആ ആ മസാല ഇട്ടിട്ട് അങ്ങനെ പൊരിച്ചു വെക്കു അപ്പൊ നല്ല രസ
ആ രസന അത് രസന സ്കൂൾക്ക് അങ്ങനെ കൊടുത്തേക്കോ സ്കൂൾക്ക് ഉണ്ട വേണ്ടിട്ട് കൊറന്നാ പിന്നെ എ കറിയക്കോ പക്ഷെ സൊയാബി പൊരിക്കുമ്പോളേ നല്ല എണ്ണ ആകണ്ട് ഓയലൊക്കെ ആഹ നല്ല പെട്ടന്ന് കഴിയും ആ അപ്പൊ ഇന കറിക്കല്ല അതക്ക
നല്ല രസമാണ് ഫ്ലവർ ഓയില് ഇതാക്കിട്ട് വെച്ചാ വേറൊരു രസാ വെളിച്ചെണ്ണേല് ഇതാക്കുന്നേക്കും എനിക്ക് തോന്നുന്നു രസം തോന്നുന്നത് സൺഫ്ലവർ ഓയിലിലാ
ആ വെളിച്ചെണ്ണേലാവുമ്പോ നമ്മക്കൊരു കുത്തലാണേ ആ അത് ഓയിലിന്ന് എത്ര ഒരാള് പോയി ഒരാള്ണ്ട് ഇതൊക്കെ മാറ്റി നിക്ക്‌ണ്ണ്ട് ഇപ്പൊ വണ്ടി വരും ഇത് റെഡിയായിട്ട് നിക്കാണ്
ആ അപ്പൊ ചോറൊക്കായോ
ചോറ് അവര്ക്ക് ഇന്നല്ത്തെ ഫ്രിഡ്ജില് കൊറ്ച്ട്ത്തച് മ്മള് അമ്മക് ക്ന്നേന് മുന്നേ കൊറ്ഞ്ഞൊരു പേവ് ഇണ്ടായാ ഇട്ത്തക്കും
ആ ആ
കുറുവന്റെ അരിയാണെന്നുണ്ടെങ്കി അങ്ങനെ ആവശ്യം ഇല്ലല്ലോ ആ അപ്പൊ പിന്നെ അങ്ങനെയിതാക്കിച്ചാ മതി
ആ അവടെ ആ അവടെ കുക്കറില്ച്ചാൽ ഇഷ്ട ഇഷ്ടാവൂല
ആ കുക്കറില് വെച്ചാല് ഇത്രയൊരു രസം കിട്ടൂല
ആ ഒരു വെള്ളം പുളിക്കുന്നല്ലേ
ആ അതന്നെ ഒരു കൊയമ്പ് ആ ഒരു പശേം കൊയ്മ്പെല്ലാം കൂടിയായിട്ടുള്ളെ
ഒര് വന്നിട്ട് ഞാനത് താ അങ്ങനെയേ അവടെ കെട്ക്കണുണ്ട് ഞാന് അങ്ങനെ അയ്ല്ട്ത്തെക്കില്ല ന്നിട്ട് വേം വേകാം വേണ്ടി പൊന്നേരി വാങ്ങും അതാകുമ്പോ പിന്നെ ആ പിന്നെ റേഷൻ നരി ഉണ്ടേൽ പെട്ടെന്നൊക്കെ വെക്കണങ്കിലോക്കെ ആ റേഷനരി ഇടും ഉം ഉം വല്ലാത്തരി തന്നെ പൊന്നിന്റെ തന്നെ
ഉം ഇത് ഹസ്ബന്റ് പോയാ
ഇല്ല പോവാനാന്നേ ഒള്ളൂ അപ്പൊ ഉം വല് പോണേരം മ്മള് പോകുമ്പോ ആ വഴിയങ്ങ് പോവും കൂട്ടിട്ട് പോകും ഇപ്പം ആരെങ്കിലും ഉണ്ടെങ്കില് പിന്നെ ഓനാണെങ്കിലും ഓന് എളുപ്പാണെങ്കിലും പോകുമ്പോ വയ്യൊക്കെ അങ്ങ് പോകുമ്പോ പിന്നെ ഒന്ന് കൊറച്ച് ദൂരേ ഒള്ളു സ്കൂളേക്ക് പിന്നെ ആരെണ്ടെങ്കില് അങ്ങനങ്ങ് പോവും ഉം
ഉം അപ്പ അവരൊക്കെ പോയാലിപ്പോ ഇങ്ങള് ഒറ്റക്കാവും ചെയ്യും
ആ ഒറ്റക്കാവും പിന്നെ ഉം പിന്നെ പൊരേത്തെ പണിം കഴിഞ്ഞ് ഏ
ഉച്ചക്ക് ചോറ്റിന്
അത് സ്കൂൾന്ന് മോള് സ്കൂൾന്ന് തിന്നും ഇല്ലല്ല ചേലപ്പം വരും ഉം ചെല പ്പം വരും ചെലപ്പം വരൂല മോന് അതേമാതിരി ചെലപ്പം വരും പൊറത്തു വന്ന് നിക്കും പിന്നെ ചെല ദിവസം വരും ആ പോയി കഴിഞ്ഞാ പിന്നെ
ജോലിയൊക്കെ തീർത്ത് പിന്നെ പിന്നെ ഫോണൊക്കെ നോക്കി തന്നെ
പിന്നെ കല്യാണംണ്ട് നാലൂസം കൊറച്ച് തെരക്കിലായിനു എന്റെ പിന്നെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ അങ്ങനെ വിളിക്കാനും ഒക്കെ തന്നെ ബുദ്ധിമുട്ട് അയ്നെന്താ ഓരോരോ യാത്ര ചെയ്തു അയ്ലൊക്കെ ആയിട്ട് വിളിക്കാനൊന്നും പറ്റീട്ടില്ലായിനു അപ്പൊ ഓലുണ്ട് ഇങ്ങനെ കാണാൻ പറേണുണ്ട് അയ്ന്റെ ഇട്ക്ക് ഇവിടെ അടുത്തൊരു വീട് കൂടല് ഇണ്ട് അപ്പൊ ഉം അതിന് പോണോ എന്തെങ്കിലും പുതിയ വീടല്ല വീട് വേറൊരാള് വിറ്റതാ
ആ അപ്പൊ ഇങ്ങള് കൂടി അവര് കൂടീരിക്കൊ ഇങ്ങള് വീട് കൂടെല്ന്നങ്ങനെ പറ ന്നേന് ആ ഞങ്ങള് കുടിയിരിക്കാന്ന് പറയും
ആ പിന്നെ കുറ്റൂശാന്നറിയൂ ആ ആ എന്നിട്ട് ഓര് എന്നിട്ട് എന്താക്കിയാവു ഓരോരോ പണി അടുപ്പിച്ചെങ്ങാനും പുതുക്കി പണിതോണോ ഉള്ളിലൊക്കെ കുറെ മാറ്റങ്ങൾ വരുത്തിങ്ങനെ അങ്ങനെല്ലാം കൂടി വില കൂടാണ് അപ്പൊ അയിന് എന്തെങ്കിലും വാങ്ങണോ
ഇന്ന് പോണുണ്ടാ ഇന്നാണ് ആഹ് നാളാ ആ അപ്പൊ പിന്നെ പത്തോ ന്തോ അങ്ങനെ.
ആഹ ആഹ അയിന് വാങ്ങാൻ പോവാണ്ട് അങ്ങനെ കൂടിന്താ അപ്പ മാങ്ങേണ്ടിയന്ന് ഇങ്ങനെ ആലോചിച്ചോ.. വല്ല്യയൊന്നൊട്ട് വാങ്ങാനിട്ടാ ആകയില്ല എന്തെങ്കിലും ചെറുത എന്തെങ്കിലുക്കെ വാങ്ങാനിരിക്കും.
എന്തൊക്കെ കീണമായിത് ണ്ടെലൊക്കെ വാങ്ങണല്ലേ
പിന്ന ഏ എ ജവനല്ലേ ആ ചായയൊക്കെ ണ്ടാക്ക... ക്കുന്നില്ലേ ഗ്ലാസിന്റെ അയിനേതൃപ്പ്യാന്ന്റിയോ
എനിക്കറിയില്ല ഞങ്ങള് പിന്നെ അങ്ങൻത്തീമ്മക്ക് ഒന്നും വാങ്ങാൻ പോ ആഹ ഞങ്ങളെ പേരിലൊക്കെ ആദ്യത്തെ പയേ സാധനങ്ങളെ ന്നെ ല്ല പുതിയതായിട്ടുള്ളന്താ അങ്ങനിംല്ലാ അങ്ങീട്ട് അയിന്റെ ആവശ്യം വന്നിട്ട...
ആഹ അത്ണ്ടല്ലോ ആഹ എല്ലാത്തും ഉണ്ടാ... പ്പല്ലായിടത്തും കാണണം അപ്പൊ ലേശോര് വല്ല്യ പോരെ കാണു അപ്പൊ നമ്മൾ അയിനൻ സരിച്ച് എന്തെങ്കിലുംചെറുത് എന്തെങ്കിലും വാങ്ങി കൊടുക്കേണ്ടെ വിജാരിച്ചേ അപ്പൊ അവൻ ഇങ്ങനെ ആലോചിച്ചപ അത് വങ്ങിയാലോ ന്ന് ഇങ്ങനെ ആലോയിക്ക എപ്പൊ പോയി ഓക്കണം എന്താണ് അധിക പൈസയും പറ്റൂല ഒരു കൊറഞ്ഞ പൈസ ഇനിപ്പോ നല്ല പൈസാവും തോന്ന്ണ്ട്
നല്ല പൈസ വണ്ടിരുന്നേ ആ ത് വാങ്ങീട്ട് പറയണ്ട എന്താ പൈസ
ആ ആഹ് അല്ലെ പിന്നെ ആഹ അതെ അത്പ്പ ല്ലായിടത്തും ഉണ്ട് ആ നമ്മക്ക് ആ ചീറ്റ അങ്ങനെ തന്നെമേശമേല ഒക്കെ കൊണ്ടോയി വേ ക്കെ ചെയ്യാലോ ആ കാണാനും രസണ് ഉപയോഗിക്കാനും.. നല്ലാണ്
ആഹ് ഏതായാലും വാങ്ങാണ്ന്ന് ണ്ടേന്ന് ഫോട്ടം വിട്ടൊരോണ്ടി ഉം
പിന്ന പിന്നെന്താ വീട്ടു പോയില്ലേനോ?
ആഹ് പോയി വരേണു ആഹ പോയി വന്നു ആ ഒരു ഉച്ചക്ക്. മരിബാങ് കൊടുക്ണ സമയത്ത് പോയിറ്റ് രാത്രി ഇങ്ങട്ട് പോന്നു.
ആഹ ആഹ ആ്
ഉ ഇല്ലല്ല എല്ലാർക്കും സുഖണ് എല്ലാരുണ്ടേനി. ഉ എല്ലാരും കണ്ട്ഒക്കെ വന്ന്
ആഹ അ ലീവിനൊക്കെ പോ മൊഹറത്തിൽ ലീവിനെയിനോ പോയത്?
ഞാന് കഴിഞ്ഞ ഞാറാഴച്ച പോയ്‌ക്കാണ്ട് പോന്നു. ഉ ലീവ്നെച്ചിട്ട് പോയിട്ടില്ല. എന്ത ഉച്ചക്കക് എന്ത?.. റ്റെ
ഉച്ചക്ക് ആക്കണ ഇനി ചോറ് വെക്കണോ ഉ കറക്കി ന്തെങ്കിലും കിട്ടണോം
ആഹ മീനെ കി
ഒതക്കെപ ഇല്ല അയിന്റെ ഇടക്ക് പോവാനും ഉണ്ട് പുറത്ത് നോക്കാം പോണല്ലോ അങ്ങനെയള്ള ഷോപ്പ് പോയി നോക്കണം ഓ
ഇഞ്ഞിപ്പാരും ണ്ടാവലല്ലേ അതെ ഉം
പിന്നെ ഇപ്പൊ ചോറൊക്കെ ആക്കീട്ട് മാണം പോവുക
മീന് ആ അല്ല മീനപ്പങ്ങനെ? അവിടെ വണ്ടിക്കാര് വരില്ല?
മീന് വ അല്ല നമ്മള് പുറത്ത തന്നെ വാങ്ങുന്നണെ. പശേങ്കില് പിന്നെ ഇപ്പോ നിരോധനല്ലേ? അന്നേരം നന്നാവോന്നുള്ള പറയാൻ പറ്റൂല നല്ല മീൻ കിട്ടോന്ന്. അല്ല പിന്നെ തോണിക്കാര്ണ്ടെങ്കില് നല്ല മീൻ കിട്ടേനു. അപ്പൊ തോനെയുകോഴിയോ എർച്ചിയോ അങ്ങനെ എൻ എന്തങ്കിലൊക്കെ മാങ്ങി ഒപ്പിക്കലാണ് ഞാൻ പറയാ മ നല്ല മത്തിയൊക്കെ കിട്ടീനേ നല്ല എന്ന് അറിയോ മത്തിക്കറി കൂട്ടാൻ പൂതിയാന്ന്ണ്ട്ന്
മത്തിക്കാരൻ ഞങ്ങക്ക് മത്തിയായിട്ട് വാണ്ടാന്ന് പറയല് ഞങ്ങള് എന്നും മത്തിന്നെ ആണ്. കുട്ടിയളും കൂട്ടൂല ഒരു ആരാണ് മുള്ള്ണ്ടായ്ട്ടെ. കുട്ടിയളും കൂട്ടൂല. കുട്ട്യാൾക് കൊടുക്കാൻ പറ്റൂല. പിന്നെ വല് വല്യോല് കൂട്ടും. അത് കൊറേണ്ട് കൂട്ടുമ്പോ എന്തൊ പോലെയാണ് അപ്പൊ ആക്കത്തിന് കി ട്ടീന്ന് കിട്ട്ണ് അറിമ്പോ ആ ഒര്ലോനൊക്കെ കൊണ്ട ന്നാ ചെൽപ്പം ഞങ്ങള് കുട്ടിയള് കൂട്ടാത്തല്ല രണ്ടീസ്ത്തിനൊക്കെ ആക്കും. അങ്ങനെ നാല് ദിവസ സടിപ്പിച്ച് മത്തിയെന്നെ. ഇങ്ങട്ട് വേണ്ടാന്ന് പറയും. ഇന്നലെ അയിലട്ടി. ഇന്ന്ഞ്ഞ് പ്പം എന്താന്നാവോ വ ണ്ടി വന്നിട്ടില്ല. വന്നിട്ട്ഞ്ഞ്പ്പം എന്താ കിട്ടണാവം ഇണ്ടാ ഇല്ലേ എന്ന്ള്ള അറീല.
ആ ആഹ് എപ്പളും ആവുമ്പോ അ മ്മക്കൊര് ചൊട്പ്പാ.
ആഹ് എപ്പളും ചട്പ്പെന്നാണെ. ഏതായാലും പോയിട്ട് ആ സാധനത്തിന്റെ പേരും ന്ത് ഫോട്ടൊക്കെ വിട്ടാ ഇങ്ങള് പർ ഞ്ഞീലെ അതൊന്നും ഫോട്ടോ വിട്ടരോണ്ടി.
ആ ആഹ് ഞാന് പോയോക്കീട്ട് ഞാൻ നോക്കട്ടെ പോ പോയോക്കട്ടെ എന്ത്‌ന്നാ ഇളള വെ ല അധികാണെങ്കില് മാങ്ങാനും ആവൂല.
ആഹ എൻക്കുണ്ട് ഒര് കുടീര്ക്കല് വര്ന്ന്ണ്ട്. നാത്തൂന്റെ കൂടിയിരിക്കല്ണ്ട്. അപ്പൊ ന്റെ വീട്ടിന്ന് എന്തെങ്കിലും കൊണ്ടരണ്ടെ. ഞങ്ങളെമ്മാ കൊർഞ്ഞ പൈസന്റെ ഒക്കെണ്ടേ ഇമ്മാക് അതൊന്ന് വാങ്ങി കൊട്ക്കണം.
ആ ആഹ് ഓൽക്ക് ഉപകാരള്ള ഐക്കീമാണോ? പിന്നെ ആഹ് അല്ലാ ഓല് വാങ്ങിയന്നെ വാങ്ങിട്ട് കാര്യല്ല. ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ആണെങ്കില് ഓൽ ക്കും ഒര് ഇതായല്ലോ.
ആ ആ അതെന്നെ എപ്പളും ഉപയോ ആ എപ്പളും ഉപയോഗിക്കാൻ പറ്റ്ണ ആവ്മ്പോ സന്തോഷം തന്നെയല്ലെ. ഇപ്പൊ എല്ലാരും അതൊക്കെ തന്നെ ഗ്യാസ് മ്മലൊക്കെ ചായ ഇണ്ടാക്ക ന്നാ വിളിക്കട്ടാ. ശരി.